എന്തൊക്കെ
എന്താ ഒരു സൗണ്ട് ഹലോ
ഓക്കെ അല്ലേ
ആ ഓക്കെ ഓക്കെ അഹ് പിന്നെ ഇവടെ അങ്ങനെന്നെന് ഒരു മൂന്നരക്കാകും മൂന്നേ കാലൊക്കെ ആവുമ്പോ ഒരു മയ പെട്ടെന്നട് പെയ്തു. പിന്നെ പെട്ടെന്നട് ചോർന്നു മയ എങ്ങനെ ണ്ടായിനന്ന് ഇനിക്കറിയില്ല ഞാ റൂമിന്നെനീറ്റില്ല
ആഹ് ഞാ ഇവിടെന്ത് ഞാനിങ്ങനെ ഇപ്പളും ങ്ങനെ മൂടിക്കെട്ടിങ്ങോണ്ടന്നേണ്
ആഹ് അപ്പൊത്തൊടങ്യേ മൂടിക്കെട്ടല പക്ഷെ മ് മ് മെന്താ പറയാ പെയ്യ്ണ്. നി പെയ്യായിരിക്കും രാത്രി
ബിടീം മയ് മിന്നലും വന്നാ വയങ്കര പേടിയാ
ഇനിക്കാണ്ച്ച പെട്ടെന്നറി ഇടി മിന്നൽനെ ഇന്റത് പിന്നെ തിന്റെ മോളള് ഈ സ്റ്റെയറിന്റെ മോളില് മൊത്തം ഗ്ലാസ്സാണ് അതുകൊണ്ടേ അത ഇപ്പ മൊത്ത ഇപ്പൊ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ടുണ്ടെങ്കിൽ നേരെ വെട്ടെന്ന് നിറ കുച്ച സമയൊന്നന്ന് ആപാലത്തേക്ക് പോവാൻ തന്നെ നോക്കണ്ടണ്ടോ ദാസിന്റെ പുരിത്ത് എന്ന് പറഞ്ഞ ഞാൻ വെളിച്ചംണ്ട്ടിന്റെ പുരിത്ത്
വെളിച്ച കിട്ടിനെ ആഹ് ഭയങ്കര ആഹ് അത് ക്ലാസ്സയാല ഭയങ്കര ഞാനൊരു ബെഡ്ഷീറ്റ് എടുത്താണ് ഇപ്പം അതേ പോലെ ഈ സ്റ്റർറ് പറഞ്ഞുക കൊടുത്ത് ഞാൻ വിരിച്ചക്ക ബടീ കർട്ടന്ന് കർട്ടറ്റത് കൊണ്ടന്നിട്ട് ഇത് വരേ ഫിറ്റയ്തിട്ടില്ല മറ്റോടത്തൊക്ക ക്കർട്ടൻ ട്ട്ണ് അവടെ ഞാനാ തുണിക്കർട്ടൻ ഇടാരിച്ചിട്ട്
ണ് അവടെ ഡബിൾ ഹൈറ്റാ പിന്നെ മോളില് മോളില് അമ്മൾ ടയറ് വിരിച്ചീന്ന് വാർത്ത സമയത്ത് ഇങ്ങട്ട് അവ്ടെങ്ങനെ വട്ടത്തില് വട്ടത്തിലായിട്ട് ഗ്ലാസ് കൊട്ത്ത്ക്കാണ് അവടെ അപ്പൊ പിന്നെ അതിന്റെ ഉള്ള്ക്കൂടി നന്നായിട്ട് ലൈറ്റ് ഇങ്ങട്ട് വരും. പിന്നെ അതേപോലത്തന്നെ സ്റ്റേറിന്റെ അവിടെങ്ങനെ കേറുന്നോടത്ത് നമ്മളെ രണ്ട് വല്ല്യേ പിന്നെ ഗ്ലാസ്സണ്. ചതുരത്തിലായി അതിന്റെള്ളിൽ ഇങ്ങനേണ്ടായി ഇൻഡസ്ട്രീന്റെ വർക്ക്
എന്ത പറ, ആ, ആ, ആ.
അവടെ പിന്നെ കർട്ട നൊന്നും കൊട്ത്തിട്ടില്ല. ആ ഭാഗത്ത് നല്ല വെളിച്ചം നല്ലോണം ണ്ടാവും.
ആ, പക്ഷേ വെളിച്ചം വേണാണും നമ്മക്ക് വെളിച്ച ആവശ്യണ്ടാവുമ്പ നമക് വെ ച്ചന്നെ വേണം. ച്ചേ ഈ മഴഇടി മിന്നലുണ്ടാവുമ്പോ മ്മക്ക് പേടിയാ
ആ,. ഇടിംമിന്നലും, പിന്നെ ഉറ്റക്ക് ഉച്ചക്കാ സ്റ്റേയറുമ്മേയ് പോയിര്ന്ന പൊള്ളുംങ്ങനെ
ആ, ആ, എ രാത്രിയാവുമ്പ എ ങ്ങക്ക് പേടിണ്ടോ ങ്ങനെ ഒറ്റക്ക് അങ്ങനെ പിന്നെ എട്
ഏയ്, ‌ അടുത്തിഷ്ടം പോലെ വീടുണ്ട്. പിന്നെ പിന്നെ സിസി ടിവിന്റെ വർക്കും കഴിഞ്ഞക്കണ്.
ആ, പക്ഷേ ഇനിയ്ക്കങ്ങനത്തൊക്കെ ണ്ടെങ്കിലും പേടിയാ ഇനിയ്ക്കങ്ങ് തോന്നും. ഇപ്പ ങ്ങനെ ഓരോന്ന് ഇങ്ങനെ എത്ര ന, എന്ത പറയാ സാ, ഹ്‌ സാങ്കേതിക വിദ്യണ്ടായിറ്റും കാര്യല്ലേ. ഇയ്ക്ക് ഭയങ്കര പേടിയാ ആ പിന്
പിന്നെ കാക്കു പറീന്നാലും അല്ലെങ്കിലെ എന്താച്ച് ഞ്ഞാല് ഇപ്പോ ഇന്നെ ങ്ങനെയോണ്ട് തെരക്ക് ഇത് ദായോണ്ട് തെരക്കെടില്ലാപറീം പിന്നെ നമ്മളെ. അ, അതേ പിന്നേ ത്, എന്താ, ക്യാമറ വെച്ചോണ്ട് തെരക്കെടില്ല അല്ലെങ്കിപ്പ എത്ര പ്രാവശ്യ മുട്ടലും ചതിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഈ ലേഡീസ് ഒറ്റ ന്ന് പറഞഴിഞ്ഞാ നാട്ടിപുറത്തുള്ള ആൾക്കാര്ക്ക് ചെലീറ്റക്ക് ഒരു നരമ്പ് സ്വഭാവള്ളവരുണ്ടാവും. പേടിപ്പിക്കാൻ വെണ്ടീട്ട്ള്ളത്. ഇപ്പ ഞങ്ങൾ രണ്ട് അപ്പുറത്തുംപ്പറത്തും അങ്ങന തന്നെല്ലേ അവസ്ഥകാക്കൂന്റെ ഫ്രണ്ടിന്റെ വിടാണ് തൊട്ട വീട് അവനും ഗൾഫ് ലാണ് ഞങ്ങൾ രണ്ടുപേരും മാത്രം. ഞാനുംഓളും. ഓൾക് രണ്ട് കുട്ടിയാള്ണ്ട് ഇനിക്ക് രണ്ടു കുട്ടിണ്ട് ഞങ്ങളങ്ങനെ കഴിയും. കഴിയും
ഒരാൾ കറി വെച്ചാ അന്ന് മറ്റയാൾ കറി വെക്കൂല. ഒരാൾ ഉപ്പേരി വെച്ചാ അന്ന് മറ്റയാൾ ഉപ്പേരി വ
ആ. പക്ഷേ അങ്ങനെ ആകുമോ നമുക്കൊരു അങ്ങനെ ഒരാളുണ്ടാവണം നല്ലതാ. കാരണം എന്താ വെച്ചാക്ക് നമ്മക്ക് നമുക്ക് എന്തൊരു ആവശ്യ ഉണ്ടെങ്കിലും എന്തൊരു കാര്യംണ്ടങ്കിലും പിന്നെ നമുക്ക ഒരു പേടിന്റെ ഒരു ആവശ്യമി ല്ലല്ലോ.
ഇല്ല, ഇല്ല.
അങ്ങനെയാകുമ്പോ ആ, ഓ
ഓൾക്ക് ഭയങ്കര ടെൻഷൻ കാര്യാ ഹസ്ബന്റ് പോയികയി ഞ്ഞ എങ്ങനെ ഒറ്റക്ക് നിക്കും. ഓൾ ഭയങ്കര പെടി ന്റെയ് ആളായിരുന്നു. പക്ഷേ
അത് ശരി. നിങ്ങൾ രണ്ടു പേരും ഒരുമിച്ചാണോ താമസം തുടങ്ങിയ അതോ ഓല് ഫസ്റ്റ്
ആ, ഒല് ഫസ്റ്റ് തന്ന ഒരുഞായറാഴ്ച ഒര് പിറ്റത്തെ ഞായറാഴ്ച ഞങ്ങൾ.
ഉം'അങ്ങനെ. ആ ഞാൻ വിചാരിച്ചു അങ്ങനെയല്ല. ഒരു വർഷം കഴിഞ്ഞതവണ രാത്രി ഒറ്റക്ക് ഇങ്ങനെ നിന്നോ അങ്ങനെ ആഹ അത്ശരിയ അത് ശരി.
എന്റെ കൈക്ക അ, ഞ്ഞങ്ങൾ ഹൗസ് വമിങ് കഴിഞ്ഞ് ഒരു മാസ ആയെക്കനെ പോയി. ഓളെ ഹസ്ബൻന്റ് പിന്നെ ആർ മാസം വരെ ഉണ്ടായിരുന്നു.
ഓ, അത്ശരി, അങ്ങനെ ഉം.
ഹസ് ബന്റ്പോയി കുറച്ച് കഴിഞ്ഞേരം ഞങ്ങൾ ഇവിടുന്നും നാട്ടിൽ ഇവിടന്നും പോയി.
ആ, അപ്പോ പിന്നെ ഓരോ ഒറ്റക്കന്നെ നിന്നേ.
ആ, ഒറ്റയ്ക്കെന്നേ നിന്നിനെ. ഫസ്റ്റ് പോയ സമയത്തൊക്കെ ഭയങ്കര ടെൻഷൻ ആ ആൾക്ക്. പിന്നെ അങ്ങനെ ഓക്കായി.
ആ, ന മുക്ക് ചേലായ പിന്നെ കുറെ. എനിക്കും ഞാനങ്ങനെ ആദ്യം വിചാരിച്ചിന്ന് എനിക്കങ്ങനെ ഒരു റും. ഞാന് ഒറ്റക്ക മക്കളൊന്നും ഇല്ലഅതാകുമ്പോ ഞാൻ. പുറത്താരേലും ഉണ്ടാവാവോ?
അക്ക
എനിക്ക അങ്ങനെയൊക്കെ ഒരു പേടിയ. അപ്പോ ഞാൻ വല്ലവ
ഇല്ല ഞങ്ങൾ രണ്ട് ന്റെ ഭാഗത്തെ അടുക്കളണ്ട ഭാഗത്തെയ ഇവിടുത്തെ ഭാഗത്ത ലോക്ക് ഞാൻ തുറക്കലേ ഇല്ല. എന്തെങ്കിലും ആരെങ്കിലും വന്ന് ബെല്ലടിച്ചാ മാത്രം തോറന്നിടും.
ഉം അതെതെ. അത് ഞാനും അങ്ങനെന്നെ. പക്ഷെ ഞൻ എപ്പഴും ഈ ലിവിങ്ങിന്റെ ആ ആ സ്പേസില് വന്നിരിക്കും. ഫ്രണ്ടിലും ഓടുമ്പമാണ് ആരും വന്ന മ ഓടാൻ പോയ വിചരിച്ചിട്ട് എന്നാൽ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളിവിടെ കുറച്ചായി റ്റില. റോ റോപോണ റോഡ്ന്ന് കുറച്ചിങ്ങനെ കുറച്ച് ഹൈറ്റില്ല വീട് അത്. ഞ ഞങ്ങളെ വീട് എല്ലാർക്കും കാണാം. അപ്പൊ അപ്പറ ത്ത്നിക്കുമ്പോളെ ഞങ്ങൾക്ക് സിസി ടിവിന്റെ ആവ്യമില്ല. അപറത്ത്ള്ള ആൾക്കാര എപ്പോഴുംനോക്കോണ്ടിരിക്കണണ്ട് ഞങ്ങക്ക്ക്ക് അതിന്റെ ആവശ്യല്ല ഓ ആ ഞങ്ങളെ ഇപ്പറത്തെ ആഹ ഇക്ക പറഞ്ഞു. എന്താ പറയാ. ഫ്രണ്ടിനോടർഞ്ഞു നമുക്ക് സി സി ടി വി ഓരോ ട് ഇൻസ്റ്റാൾ ചെയ്തോ ന്ന് പറഞ്ഞു അപ്പൊ പർഞ്ഞു ആ എത്രയ ആയത്. അപ്പം ഞമക്ക ഒന്ന് ചെയ്യാന അപ്പൊ ന അനക്ക് ചെയ്യണ്ട കേട്ടോ.
നമുക്ക് നാട്ടുകാരനെല്ലാം ഇഷ്ടം പറ. പിന്നെ ആണ്ങ്ങൾ നാട്ടില അത്രക്ക് അത്യാവശ്യല്ല ടി പ്പംആണുങ്ങൾ ഇല്ലാ ഇല്ലാ പിന്നെആണുങ്ങളും ഇല്ലാതെ നമ്മളു ഞങ്ങളും തന്നെ വീട് അടച്ച് പോകണതല്ലേ അങ്ങനെ പൊറത്ത് പോകണതല്ല. പിന്നെ അങ്ങനത്തെ ഒരു സമയത്ത നമുക്ക് അത്യാവശ്യം നമുക്ക് എപ്പങ്കിലും
പേടിയാ. എങ്ങനെ വെച്ചാല് അ പേടിയാണ വെച്ചാൽ അങ്ങനെ അങ്ങനെ പേടിയല്ല പക്ഷെ നമ്മളിങ്ങനെ കുറേ നേരം നമ്മളിങ്ങനെ സൗണ്ട്ഒന്നും ഉണ്ടാക്കാതെ. ഇങ്ങനെ ഇരുന്നനമുക്ക് പലയാതി സൗണ്ട് വരല്ല. ചിലപ്പ എന്തെങ്കിലും എലറി അനങ്ങൊക്കെ ഇരിക്കും അപ്പ മേനിപ്പ ആരോപ്പ പുറത്ത കൂടെ നടക്കണ്ടോ നിക്ക് തോന്നുംല്ലേ. ഞാന എങ്ങനെ കൂർമന്നാടെങ്ങ നിക്കും ന്നാഫോണ് കൾച്ചുതർന്നാല് ഒരേ ആ ഒന്നും അറിയില്ല അങ്ങനെ. പിന്നെ ഇപ്പാണെങ്കി മണ്ടാനം വെദന. ഭയങ്കര വെറ്റ് ഇങ്ങനെ. വയറിനവിട ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടികൂടി വരിക. അപ്പൊ ആ. അപ്പന്റെ ഹസ്ബൻറ് ചോയ്ച്ച എന്താണ് ജി എത്ര ചോറായി തിന്ന്?
സുഖർ അടിച്ച കരണെ ഇപ്പളാണ്.
ഒരു ഇത് ഇണ്ടാവും. മാറ്റണ്ടാവല്ലോ. ഓക്കെ ഭയങ്കരത് ഞാൻ അങ്ങനെ പറയാ അപ്പൊ നമുക്ക് വയറും കൂടും നമ്മ ഫസ്റ്റ്ല് ഡെലിവറി ആവണ ആ ഒരു സുഖമക്കെ ഇപ്പഴ ഉണ്ടാവില്ലല്ലോ?
ഇല്ലല്ല എന്നാ പറയാ അത് എല്ലാം കൊണ്ടും സുഖ ഫസ്റ്റ്ത്തെ ഡെലിവറിനെ. സെക്കഡ ഡലിവറി ആകുമ്പോ നുക്ക്ക്ക മക്കളെ കാര്യാലോചിച്ച് ടെൻഷൻ ൻ്റെസെക്കൻ് ഡലിവറിക്ക് ഇതേപലെ പ്രഗ്നൻസി മൊത്തം കത്തറിൽ പോയി സെവൻന്ത് മന്ത് കഴിഞ്ഞട്ട് ഞാൻ നിങ്ങളുടെ നാട്ടി പറഞ്ഞത് പിന്നെ അത് കഴിഞ്ഞ് ഡെലിവറി ടൈം ഡെലിവറിക്ക് പിന്നെ ആ ആ ഡെലിവറി ടൈമില് ഞാൻ വീട്ടിലായപ്പോ മോള് ഇവിടെ സ്കൂളിലായിരുന്നു. അവിന്ന പോയിന്നത് മോളങ്ങട്ട് വരുമ്പോ പിന്നെ കരഞ്ഞിട്ടവർ ഞാൻ പോവൂലാറ- ന്റെ ഉമ്മരുന്ന് കരയല്ലോടത്തി അങ്ങോട്ട് തിങ്കളാഴ്ച രാവിലെ ഇപ്പൊ കൊണ്ടന്നാക്കും വെള്ളിയാഴ്ചവാ വീയ്റ്റിത്ക്കെകരം. പിന്നെ ങ്ങ അങ്ങട്ട് കൊണ്ടുവാൻ മേണ്ടിട്ടെ ആ ശനി ഞായർ ലീവാ.
ക്കാൻ പോലും അങ്ങനെ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ.
ഇല്ല ഫിഫ്റ്റി ത്രീ ഡേയ്സ് ആയപ്പോക്കിന് ഹസ്ബൻഡ് വന്നു ഞാന ഇങ്ങ പോന്നു പിന്നെ അക്ക കണകനെ
സി സി സിസേറിയനേനു എനിക്ക് സിസേറിയനാ.
ഉം നർത്ത് ണണ്ടകി നിർത്തിയില്ല പിന്നെ നിർത്തല്ണ്ടായിക്ക?
ഹസ്ബൻ്മ്മ നിർത്താൻ പറഞ്ഞ എനിക്ക് നിർത്തണേനുളള ബുദ്ധിമുട്ടില്ല എന്തായാലും നിർത്തണം. ആ ഒരി ഇതില് നിർത്തണം. സ്റ്റോപ്പ് നമ്മള് സ്റ്റോപ്പ് ചെയ്യണം എന്തായാലും. പക്ഷെ ഞന് എനിക്കെന്താ പറയാ നമുക്ക് അത്ര വയസല്ല ആയ്ട്ടുള്ളൂ.
ആ പത്രത്തിലക്കനെ നിർത്തിയ ഒരു ഇതാണ് ഒരു പേര് പടി അ നമ്മടെ മക്കൾക്ക് എത്ര ആയുസ് തരണ് എന്നൊന്നും പറയാൻ പ
എങ്ങനെയാണ് നമ്മുടെ ജീവിതം ഒന്നും അറിയില്ല നമുക്ക്.
ആ ഇക്കാന്റെ അമ്മായി ഉണ്ട് അമ്മോന്റെ വൈഫ്ണ്ട് ഇതേപോലെ രണ്ട് രണ്ട് മ മൂന്നാമത്തത് വാറ്റി തന്നെ കുട്ടി മരിച്ചിരുന്നു. അപ്പ സിസെറിയ്ൻ കഴിഞ്ഞ്ടുത്തപ്പോ ആ നിർത്തി പ്രസവം പിന്നെ മോളും തന്നെ ക്യാൻസർ ആയിട്ട് മരിച്ചു. ഒരു മോന് മാത്രം ഇപ്പോ ഒരു കൊറ നടന്ന് നോക്കുന്നുണ്ട്. ഏജ് ഒഴിച അത്യാവശ്യം പക്ഷേ പതിനാലും ഒരു പത്തി നാല്പ്പത് ആറ് ഐച് ക്ക്ണു.
ക്ഷെ മക്കള് മക്കളും വണം ഞാന് എനിക്കങ്ങനെ അങ്ങനെയല്ലട്ടോ എനിക്ക് ഞാൻ ഇതില് ഭയങ്കര എക്സൈറ്റഡ്ണ്. പക്ഷെ എനിക്ക് ഫസ്റ്റില് ഉണ്ടായ സമയത്ത് ഒരു നമുക്ക് ഇങ്ങനെയാണല്ലോ ഒരു മോനുമായി ഒരു മോളുയി. അപ്പൊ നമ്മുക്ക് ആ ഓക്കെ ഇ അങ്ങനെ നമുക്കൊരു അങ്ങനെ ഒരു ത ആ ഇപ്പം ആ ഇവര് രണ്ടാളും ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ കുറച്ചട ഇങ്ങനെ ഭയങ്കര കുറച്ച് ചില്ലായിട്ട് ഇങ്ങനെ ഇവര് നേഴ്സറി പോയാ എനിക്ക് എന്റെ ഫ്രണ്ട്സ്. പ്പം പോവാ അങ്ങനെയൊക്കെ നമക്കിങ്ങനെ നമ്മള് ഫ്രീ ആയി എനിക്ക് പഠിക്കാല്ലോ ഞാൻ അക്കൗണ്ടിങ്ങിന്റെ കോഴ്സിന് പോയി. ഞാൻ ഇന്റെ കാര്യങ്ങൾ ഞാന് എനിക്ക് ഒറ്റക്കനെ പോവാ എന്താ പറയാ ച നമുക്ക് ചെറിയ കുട്ടി ഉണ്ടാവക്പോ അങ്ങനെയല്ലല്ലോ?
അങ്ങനെയല്ലല്ലോ ഇപ്പോ എനിക്ക് മോനയും കൊണ്ട് ഭയങ്കര ബദ്ധിമുട്ട എവിട ആറ് എന്ത് വിളിച്ചാലും എനിക്കിപ്പ ദേഷ്യ. ഞാനല്ല മോനെ കൊണ്ട് പോണ
നമുക്ക് കഴിയുല്ല നമ്മള ആ ഫ്രീ ആ ഒരു ലൈഫിൽ നമുക്ക് പറ്റില്ല നമ്മൾ നമ്മളെ നമ്മെ ഷെഡ്യൂൾ ഓൽക്ക് അനുസരിച്ച് നമ്മൾ മാറ്റേണ്ടി വരും. അപ്പം എന്താ പറയാ അല്ലെ നമ്മ നമ്മളെ ചെയ്യണംട്ടോ. അപ്പം എനിക്കിങ്ങനെ അതുകൊണ്ട് ഞാനിങ്ങനെ വിചാരിച്ച് മ ഇത് ഞാൻ പ്രതീക്ഷ അങ്ങനെ പ്രതീക്ഷിച്ചില്ല കാരണം ഞാൻ അപ്പൊ ഞാന് അങ്ങനെ വിചാരിച്ചും ചെയ്ത്. ഇയിപ്പം ഹസ്ബൻഡനോട് ചോയിക്കുപോ ഹസ്ബൻറ് അറിം ഏയ് ഇനി വേണ്ടല്ലോ അത് മതിയല്ലോ അങ്ങനെ പറയും അപ്പൊ ആളിങ്ങനെ പറയുമ്പോ നമ്മള് ആ കോൺഫിഡൻസിൽ ഇങ്ങ നെ നിക്കല്ലേ. അത് പെട്ടെന്ന് എനിക്ക്.
ഇജ് ഇത്തെടുത്തിട്ടണ്ടാവില്ലല്ലേ
ആ ഉണ്ട് ഞാന് പത്ത് കൊല്ലത്തിന്. അത് കോപ്പട്ടിട്ടിരുന്നു അപ്പം ഞൻ എനിക്ക്.
പറ്റില്ല.
ആ ഇല്ല കോപ്പർട്ടീവ് ഞാൻ ഊരി കോപ്പർടി ഞാൻ പോയണ്ട് അത് റിമൂവ് ആ ഇന്നോട് എനക്ക്ങ്ങന്നെ ഒരു വേദന. എനിക്ക് മെൻസസ് അവുമ്പളൊക്കെ ഭയങ്കര പിരീഡ് സ്അവുമ്പളൊക്കെ എനിക്ക് ഭയങ്കര വേദന.
ആഹ്
ഇപ്പും എനിക്ക് ഭയങ്കര വേദനയ അപ്പം ആള് ആൾക്കാര് പറയും അലെഇങ്ങനെ. പറയല്ലോ പ്രസവിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇത് മാറും. എന്താ പറയാ വേദന മാറും പക്ഷെ ഈ പ്രസവിച്ചല്ലല്ലോ അ ഞാൻ പിന്നെ സുഖായിട്ട് ഇങ്ങനെ പോന്നക്കാണല്ലോ അപ്പൊ ആ് അപ്പൊ ഞാന് ആഹ അപ്പൊ ഞാാന് അങ്ങനെ വിചാരിച്ചിട്ട് എന്താ ഞാനതിങ്ങനെ ഒരു ഡോക്ടർ ഒരു ലേഡി ഗൈനോളജീൻ്റെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി അത് റിമൂവ് ചെയ്തള ചിലപ്പം അതിന്റതാവുംന്ന് പറഞ്ഞാണ്ട് ഞാൻ ആറ് കൊല്ലം കഴിഞ്ഞാണ് ഞാന അത് റിമൂവ് ചെയ്ത് റിമൂവ് ചെയ്ത് പിറ്റത് മാസം എനിക്ക് മെൻസസ് ആയില്ല
ആഹ
അപ്പം ഞാന് ആകെ ഷോക്ക ആയിട്ടോ ആകെ എന്തോ പോലെ കാരണം ഇനിയിപ്പോ എന്താവും അങ്ങനെയല്ല എനിക്കിങ്ങനെ ഞാൻ മോനായിട്ട് ഭയങ്കര അറ്റാച്ചഡാ അപ്പൊ എനിക്കിങ്ങനെ അങ്ങനെക്കറി എന്തൊക്കോ എനിക്ക് എന്തൊക്കോ ഒരു ഫീല് പക്ഷെ ഇപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ ആ എനിക്കറിയില്ല എനിക്കിത്ങ്ങനെ കാ അങ്ങനെ കാണാനും നമുക്ക്
ആ് ഇപ്പ എന്താന്നാ ചെറിയ കുട്ടികളെ നമ്മള് കൊറ കാലായിട്ട് മിസ് ചെയ്യുന്നതില്ല ഇനി ഒന്നുകൂടെ ആവുമ്പോ അങ്ങനെരി
ആ അതാണ് അപ്പൾ ഞാനങ്ങനെ വിചാരിക്ക ഇവരെ പഴയ ഫോട്ടോസക്കെ എടുത്ത് നോക്ക്പോയാലും പിന്നെ റീൽസും നമ്മളടെ മനസ്സറിഞ്ഞാ ഇൻസ്റ്റാഗ്രാമ റീൽസിഡ പറയില്ലേ ഉ സങ്ക ആ എന്തെങ്കിലും അ എനിക്കും അങ്ങനെെ എന്താ പറയാ നമ്മുടെ ഫാമിലി എന്തേലും ഇഷ്യു വരുമ്പോ ആ്ത നമ്മുക്കാരും കൂടെ ഉണ്ടാവില്ല നമ്മുക്ക് ഞമ്മളെ ഉണ്ടാവുള്ളു അങ്ങനെ അങ്ങനത്തെ റീൽസ് അങ്ങെ തന്നൊണ്ട്ക്കും ചെലപ്പോ മ്മള് ഡൗൺ ആക്കിക്കൊണ്ടിരിക്കും ചിലപ്പോ നമ്മൾ മോട്ടിവേറ്റ് ചെയ്തൊണ്ടിരിക്കും ആഹ ആയിക്കോട്ടെ ശെരി